കേൾക്ക്ന്ന്‌ മ്
ചായ കുടിച്ചോ ഞാൻ ചായ കുടിച്ചോണ്ടിരിക്യാ
ഇപ്പഴോ മ്
എനിക്ക് കട്ടൻ ചായ കുടി ന്നൊരസുഖണ്ട് എപ്പഴെപ്പഴും കുടിക്കണം
എനിക്ക് ചായ ഇഷ്ടല്ല ഞാൻ കട്ടനും കാപ്പിയും അങ്ങനെ അത് മാത്രേ കുടിക്കാറുള്ളു
എനിക്ക് ഇവിടെ ഈ വീട്ടിൽ എന്റെ വീട്ടി പഞ്ചസാര വാങ്ങുന്നത് എനിക്ക് വേണ്ടി മാത്ര അതായത് ഹസ് ഭർത്താവിനോ പിള്ളേർക്കോ- പ്പൊന്നും ചായ വേണ്ട കട്ടൻ ചായ വേണ്ട പാൽ ചായ വേണ്ട ഒന്നും വേണ്ട എനിക്ക് വേണ്ടി മാത്രം ഞാ
ആ അപ്പം ഈ ജ്യൂസ്‌ ഐറ്റംസ് ഒന്നും ഉണ്ടാക്കാറില്ലേ
ജ്യൂസ്‌ ഐറ്റംസ് എന്ന് പറഞ്ഞാൽഎന്താ പറയാ വെയിൽ ഉള്ള സമയത്ത് പ എന്നും ഉണ്ടാകുമായിരുന്നു
ആ ആ
ഇപ്പം നമ്മൾ ഇപ്പൊ രാവിലെ അത് പിന്നെ എല്ലാരും കുടിക്കും ട്ടോ രാവിലെക്കെ എണീറ്റ് ചായ കുടിക്കുന്ന പതിവുണ്ടല്ലോ പക്ഷേ എന്റെ മക്കളൊക്കെ പച്ചവെള്ളം കുടിക്കെ ചെയ്യുള്ളു അല്ലെ ഫ്രിഡ്ജിൽ വെച്ച വെള്ളം ഉണ്ടാവല്ലോ അത് എടുത്തു കുടിക്കും തണുത്ത വെള്ളം ചായ കട്ടൻ ചായ പാൽ ചായ ഇതൊന്നും ഓര്ക്കു പറ്റൂല
മ്മ് മ്മ്
പിന്നെ കുടിക്കും സ് ഹോട് അതായത് ആ സമയത്തു ചൂടുള്ളത് കൊടുത്താൽ ചൂടാക്കാനൊന്നും പറ്റൂല ചൂടാക്കുന്ന എനിക്കും ഇഷ്ടമല്ലട്ടോ ഞാനും അതെ സമയത്ത് ഉണ്ടാക്ക്ണെ പറ്റുള്ളൂ
ചൂടാക്കുമ്പഴത്തെക്ക് അതിന്റെ ആദ്യത്തെ അത് ഇത് പോയി കിട്ടും
ആ അതെല്ലാം പോകും
ഉണ്ടാക്കുമ്പോതെ ആ ഒരു ഇതിലെ പിന്നെ ആദ്യം കാ
അതെ അതെ അതെ
മ് പിന്നെ എന്താ കഴിക്കാൻ
പുട്ട് രാത്രി ചോറാണ് ചോറ് കറി ഒക്കെ ആയതാണ് ഇനി തോരൻ വെക് വെക്കാനുണ്ട് അതിന് ചീര ചേമ്പ് ഞാൻ പറിച്ചുകൊണ്ട് വെച്ച് ച്ചുണ്ട്
ആ ആ അപ്പം ചോറും ചീര തോരനും
ആ ചീര ചേമ്പില്ലേ
ചേമ്പ
ആ ചേമ്പ് നമ്മള് കറി വെ ക്കണത് അല്ലാ
മറ്റ് ആ അറിയാം അറിയാം
ഹ അത് ഞാൻ പറിച്ചോണ്ട് വെച്ച് തോരൻ വെക്കാൻ വേണ്ടീട്ട്
അത് വെക്കണം പിന്നെ മീൻ കറി പപ്പടം പൊരിയ്ക്കണം സമയ ചെയ്ത മതിയല്ലോ
മ് രാത്രില് വലുതായിട്ട് ആണ് അല്ലെ ചെറിയ ഇത് വെച്ചിട്ട് വലുതായിട്ട്
അതേയ് പക്ഷെ ഞാന് ഫുഡ്‌ ഏകദേശം കഴിക്കുമ്പോ എന്നും ഒരു പന്ത്രണ്ട് മണി ഒക്കെ ഞാൻ അങ്ങനെ പെട്ടന്ന് ഉറങ്ങു ഒന്നുയില്ല എനിക്കിങ്ങനെ വായിക്കുന്ന ഒരു പരിപാടി
ആ ആ
കൊറേ നേരം അതിന്റെ പിറകെ ആയിരിക്കും എന്ന് വെച്ച ഒരെണം കഴിയുമ്പോ അടുത്തത് അടുത്തത് ഇങ്ങനെ വായിച്ചോണ്ട് ഇരിക്കും അപ്പ ഏകദേശം നൈറ്റ്‌ ആ രാത്രി ഒക്കെ എനിക്ക് ഉറ ഇക്ക വന്നിട്ടില്ലെങ്കിലൊക്കെ ഞാൻ ഇത് ഇങ്ങനെ വായിച്ചോണ്ട് ഇരി അപ്പം പിന്നെ ആ സമയത്ത് ഒക്കെ എല്ലാവരും ചോറുണ്ണുന്ന സമയതൊന്നും എനിക്ക് അങ്ങനെ കയിച്ച പോവൂല്ല ചെല പന്ത്രണ്ട് മണി ആവും ഒരു മണി ആവുമ്പോ എന്നിട്ട് അന്നേരം വിശക്കുന്ന് എന്ന്
അ അപ്പൊ ഉച്ചക്ക് ഉറ ണ്ടോ
ഇല്ല
മ് അപ്പൊ താമസിച്ച് ഉറങ്ങുമ്പോ രാവിലേ ഉറങ്ങണ്ടേ
അങ്ങ് രാവിലെ എനിക്ക് ഉറക്കം വരില്ല അങ്ങനെ അങ്ങനെ കിടക്കാല്ലില്ല കിടന്നാൽ അല്ലെ ഉറക്കം വരോള്
ഓ ഓ
ന്നില്ലേ ഈ ഒരു അ ഇങ്ങനൊരു പിന്നെ ന്താ പറയാ മ് എപ്പഴിങ്ങനെ വായി ശീലം ഒള്ളത് കൊണ്ട് നമ്മൾ അതിന്റെ പിറകെ പോവും
ഉം ഉം അപ്പ ഷിണിക്കത്തില്ലേ
ഏഹ്
ഈ രാത്രിയിലുറങ്ങാതെ
അങ്ങനെന്നർഞ്ഞ രാവിലെ എണീക്കുമ്പൊ ഒരു ബുദ്ധിമുട്ടാണ് സമയം
ആഹ് ആഹ് അ
അല്ലാതെ നേരം വൈകി എണീറ്റാല് രാവിലെ ചെൽപ്പം ക്കാൻ നേരം വൈകുന്ന പ്രശ്നം ഉണ്ട് അതയത് പ നമ്മക്ക് അലാറം അടച്ച ഒന്നും അറിയൂല ചെലപ്പൊ എങ്ങനെയാലും മാക്സിമം ആറ് മണി വരെ ഞാന് കെടക്കും ക്കുള്ളു ആറ് മണി അവ്മ്പേന് ണിക്കും ഇപ്പ അഞ്ചര ആവുമ്പന്നെ ന്തായിട്ടും എണീക്കണം കാരണം മക്കൾക്കൊക്കെ മദ്രസൊക്കെ നേരത്തെ ആക്കിണ്ട് സ്കൂൾ തറന്നോണ്ടേ അപ്പ നേരത്തെ എണീക്കും ആറുമണിക്ക് എന്തായാലും ആറുമണിയല്ല ക്കഞ്ചരാവ്മ്പ എന്ത ക്കും സ്കൂള് തൊറന്നെനു ശേഷം പിന്നെ ഉറക്കൊന്നു വെര്ണ്ല്ല പിന്നെ ഇള്ള ടൈമില് ഇങ്ങനെ വായ്ച്ചിരിക്കും അ റ്റൊര് എന്താ പറയാ ചീത്ത ഹാബിറ്റ്ന്ന് പറയാ വാനം വേറൊരു പണി നടക്കൂല ഇതന്നെ വായന മാത്രേള്ളൂ ആ ഓലെ വീട്ടില് ഓല് ഓ പകൽ ടൈമാവുമ്പളെ ആ അപ്പം പിന്നെ അ അടുത്ത വീടുകള്ലൊന്നും കറങ്ങി നടക്ക്ണ സ്വഭാവൊന്നുല്ല ഫുൾടൈം വീട്ട്തന്നെ ഈന്റുള്ളി ഇരുന്ന്ട്ട് തന്നെ പര്പാടി
ഫോണിലല്ലാതെ ഓറ്റിറ്റി എറങ്ങ സിനിമാ
ഓട്ടിട്ടി എറങ്ങും മുന്നത്തെ പിന്നേ അയ്ന് ന്താപറയാ ഹോട്ട്സ്റ്റാറൊക്കെ എന്റേല് ഓ ഓൾറെഡിതാണ് അതായത് ഓട്ടോമാറ്റിക് പേയ്മെന്റ് ഓട്ടോമാറ്റിക്കായ്ട്ട് ഓ ട്ടൊക്കായിട്ടിങ്ങനെ പോ
ആഹ് ഓട്ടോപേ ആ
പക്ഷെ ഞാന ത് യൂസയ്യല്ല
ആഹ്
യൂസ് ചെയ്യല്ലാന്ന് പറഞ്ഞാല് എനിക്ക് അങ്ങനെ അയ്ന് വരുന്നത് ആദ്യൊക്കെ എനിക്ക് ഇഷ് ട്ടായിരുന്നു. പിന്നെ ആക്ഷൻ പടങ്ങളൊ ഉണ്ടല്ലോ സൂര്യന്റെ
ആഹ്
ലാല് അങ്ങനെ കുറച്ച് ആൾക്കാര്ടെ ആക്ഷൻ പടങ്ങള് ഭയങ്കര ഇഷ് രുന്നു അതു മാത്രെ ആക്ഷന്ട്ടോ ആക്ഷൻ ത്രില്ലറ് ഇണ്ടാവുലോ അങ്ങനത്തത് മാത്രം അയിനോടെനിക്ക് ഭയങ്കര താല്പര്യാണ് അപ്പൊ അത് ഞാന് കാണും പിന്നെ മെയിനായിട്ട് ഓൾ ഞാന് കണ്ടിന്യൂ ചെയ്‌തോണ്ടിരുന്നത് ബിഗ് ബോസിന് വേണ്ടിട്ടാണ് ആ മൂന്ന് മാ
ആഹ് ആ ഈ ത്രില്ലെഴ്‌സൊക്കെ കാണോ
ത്രില്ലെർ ആ ക്രൈം ത്രില്ലർ അങ്ങനത്തെ കാണും അത് എനിക്ക് ഭയങ്കര ഇഷ്ട്ട അടി ഇ ടി അത് പോലെ പിന്നെ പ്രേത ഫിലിമ് അങ്ങനതൊക്കെ ഭയങ്കര ഇഷ്ട്ടാണ്
ആ ഇപ്പം പുതിതായിട്ട് തൃഡോ ന്ന് ഒരെണ്ണം പുതിത് ഇറങ്ങ്യരുന്നു ഹോട്ട് സ്റ്റാറില്
പേര്
ദൃടം
അത് ഞാൻ കണ്ടീല
ഉം ഇപ്പൊ ഇപ്പം രണ്ടു രണ്ടുസെന്ത്യ ആയതേ ഉള്ളു
ഉം ഓക്കേ അത് ഞാനെന്ന കണ്ട് ഞാൻ നോക്കിട്ടില്ല ഞാൻ പറഞ്ഞെ എനിക്കിപ്പോ അതിനേക്കാളും ന്നച്ചാ ഈ സിനിമ കാണുന്നതിനോടൊന്നും വലിയ താല്പര്യല്ല ആദ്യൊക്കെ ഞാന് ജോലിക്ക് പോയൊണ്ടിരുന്ന സമയത്ത് ഫുൾ ടൈം ഉം വെറുതെ ഇരിക്കുമ്പോ അതായത് ജോലി ടൈംല് വെറുതെ ഇരിക്കുന്ന സമയണ്ടാവുലോ ലോ ഞാനൊര് ഏഹ് ഓഫീസില് ഫ്രണ്ട് ഓഫീസില് ആയിരുന്നു അവടെ എന്താ പറയാ സർവീസ് സെന്ററ് ആണ് അപ്പൊ അവിടെ നമ്മള് എന്താ അയിന്റെ ഫ്രണ്ട് ഓഫീസ് ന്നേനെ അപ്പം ആൾക്കാര് അതായത് കസ് സ്റ്റമറില്ലാത്ത ടൈമില് വെറുതെ ഇരിക്കുമ്പോക്കെ ഫുള്ള് റീൽസ് കുന്തോം ന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനായിരുന്നു അപ്പൊ ഇൻസ്റ്റലൊക്കെ കണ്ടിന്യൂസ് ആയി നടന്നു എന്നിട്ട് ഓഫീസ് വിട്ട് ഞാനിപ്പോ രണ്ട് വർഷത്തോളയിട്ട് പോകുന്നില്ല അതോടു കൂടി ഇൻസ് റ്റ ഒക്കെ പൂട്ടി പൂട്ടിന്ന് പറഞ്ഞ ഇൻസ്റ്റ ഇണ്ട് എന്റെല് ന്യൂസ്‌ അതില് കാണാ റീൽസ് കാണനോടൊന്നും ഒട്ടും താല്പര്യല്ല അന്ന് ആ ഞാനാ ഇരുന്ന സമയത്ത് രാവിലെ ഒരെണ്ണം വൈകുന്നേരം ഒരെണ്ണം റീൽസ് ഞാൻ അപ്‌ലോഡ് ചെയുന്നത്
ഓ ഓ
എനിക്കത്യാവശ്യം നല്ല ഫോള്ളോവെർസ് ഒക്കെ ഇണ്ടാരുന്നു ആരെയും ഞാൻ ഫോളോ ചെയ്തിട്ടും ഇല്ലാരുന്നു പക്ഷെ ആ ഉം നല്ലോണം ഇണ്ടാരുന്നു അതൊക്കെ കയിഞ്ഞ് പിന്നെ വീട്ടിലിരിക്കാൻ തുടങ്ങിയ ശേഷല്ലാ ഭയങ്കര
ഉം സാധാരണ തിരിച്ചല്ലേ വീട്ടിലിരിക്കാറാവുമ്പോ ഫ്രീ ആയിട്ട് ഇരിക്കും. ക്കല്ലേ റീലൊക്കെ ഇടാറു
ട്ടിലിരിക്കുമ്പ നമ്മള്ച്ച ഞാൻ അങ്ങനത്തെ ഒരു ഇതിയിലായിരുന്നു വർക്ക് ചെയ്തോണ്ടിരുന്നത് അത്യാവശ്യം നല്ല മേ ക്കപ്പൊക്കെ ചെയ്ത് സെറ്റായിട്ട് യൂണിഫോമ് പാൻറും ഏ ടീ ഷ യൂണിഫോമ് അങ്ങനൊക്കെ നല്ലൊരു ഭംഗിയില് വൃത്തിയില് ഇരിക്കുന്ന സമയത്ത് ഭയങ്കര ഇൻട്രസ്റ്റ് ചേർന്ന് ചെയ്യാനേ
ആ ആ
നമ്മളങ്ങനൊക്കെ ചെയ്യുവോ വീട്ടില് ഞാൻ ഇപ്പൊ ഞാൻ പറഞ്ഞ പോലൊരു പച്ചക്ക ഒക്ക എനി പച്ചക്കറി നടാൻങ്ങനെങ്ങനൊക്കെ നടക്കുന്ന സമയത്ത്ഞ്ഞ ക്ക് സത്യത്തി വേറ ഒന്നിനോടെ ഇൻട്രറസ്റ്റ് ഇല്ല അതോണ്ട് റീൽസ് ഒന്നും യൂസ് ചെയ്യുന്നില്ല അങ്ങനത്തൊന്നും റീൽസ് പരിപാടികളൊന്നുല്ല പകരെ എന്റെ മോള് ചെയ്യണ്ട കേട്ടോ കാണാനില്ല അവള് എന്റെ മോള് അവക്കറിയാത്തൊരു സംഭവോല്ല ഏത് ട്രെൻഡ് വന്നാലും ആണോ ക്ക അത്യാവശ്യം നന്നായിട്ട് പാടേയും ചെയ്യും ഞാനല്ല മോള് അപ്പൊ അവള് സെ തന്നെ അവൾക്ക് എപ്പഴും വായേല്ങ്ങനെ ഏതെങ്കിലും ഇത്ണ്ടാവും സോങ്ണ്ടാവും പക്ഷെ എനിക്ക് പിന്നെ അങ്ങനത്തെ അത് ഞാൻ അന്നത്തോടു കൂടി നിർത്തി വീട്ടിലിരിക്കാൻ തുടങ്ങിയോടു കൂടി രണ്ട് റീൽസ്ടാ അയ്യ് അതില് കൂടിയതാണ് അപ്പെ ര രണ്ട് മൂന്ന് വർഷായിട്ട് പ്രതിലിബി അതും എന്റേന്ന് ഒട്ടൊപ്ലേ ആയിങ്ങനെ പോവും എല്ലാ മാസവും വൺഫിഫ്റ്റി വെച്ചിട്ടങ്ങനെ പോവും
ഉം
പ്പൊ രണ്ടീസായി ഇന്നലെ മെസ്സേജ് വന്നിട്ടുണ്ട് പോവാനായിട്ടുണ്ട്ന്ന് പറ്ഞ്ഞാണ്ട്
അത് കാണുന്നോണ്ട് പിന്നെ കൊഴപ്പയില്ല
ഇല്ല ഞാൻ നന്നായിട്ട് മൊതലാ ക്കും അഞ്ചട്ടോ നല്ല വെയിറ്റ്ട്ടും ഒരുപാട് ഞാൻ വാ ഏ വായിക്കുന്നുണ്ട് ഇപ്പം ഇന്നത്തെ ദിവസം തന്നെ ഒര് ര ണ്ട് നോവല് ഞാൻ വായിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മള് മേ ഡെയിലി ല് ഇങ്ങനെ നോട്ടിഫിക്കേഷൻ വര്ന്നെ നമ്മൾ സേവയ്ത് വെച്ച കുറച്ചെണ്ണം ഉണ്ടല്ലോ ലൈബ്രറീല് സേവയ്ത് വെക്കുന്ന കൊറ്ച്ചണ്ണണ്ട് ഡെയിലി ഉം ഡെയിലി അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ദിവസം കൂടുമ്പോക്കെ നോവൽ വരുന്നെ അതൊക്കെ നമ്മക്ക്ങ്ങനെ നോട്ടിഫിക്കേഷൻ വരും അതും ഇങ്ങനെ കണ്ടിന്യൂസ് സായിട്ട് വായിക്കും അല്ലാതെ കയിഞ്ഞ കമ്പ്ലീറ്റടായിട്ടുള്ള സ്റ്റോറീസ്യൊക്കണ്ടാവും അതൊക്കെ എടുത്തിട്ട് ഞാൻ അത്യാവശ്യം രണ്ടെണ്ണം മൂന്നെണ്ണൊക്കെ അതായത് അമ്മൾ പ്പോ ഒര് സ്റ്റേ ഓ ഒരു കഥ വായിക്കുമ്പോൾ അത് ഏ നമുക്ക് അത്യാവശ്യം കൊള്ളാം എന്ന് തോന്നുന്നണ്ടാവല്ലോ അത് വായിച്ച് കഴിഞ്ഞാൽ നമ്മ ഒര് സാറ്റിസ്ഫാക്ഷൻ അതായത് വായിച്ച് കഴിഞ്ഞ് ട്ട് നല്ലൊര് സന്തോഷം തൊക്കൊരു ഫീല് അങ്ങനെട്ത്ത് വന്ന് കഴിഞ്ഞാല് ആ ആ ആട്- പിന്നെ ബാക്കിയുള്ളതും വായിക്കും
ഈ നോവൽ ഒക്കെ വായിക്കാറുണ്ടോ
നോവൽ ഒക്കെ വായിക്കും നിന്നെ നോവലാണുള്ളത്-
മ്
രണ്ടുമൂന്നു വർഷം കൊണ്ട് ഒരുപാട് നോർവൽഞാൻ വായിച്ചിണ്ട്- ഇപ്പം ഫെയ്സ്ബുക്കിലൊക്കെ ഞാൻ പ്രതിനിധി ഇങ്ങനെ ഫോളോ ചെയ്തു വച്ചിട്ടുണ്ട് നോക്കുമ്പോൾ വരുന്ന നോക്കി എന്തോ ചെലതൊക്കെ കാണുമ്പം നമുക്ക് ഇൻട്രസ്റ്റ് തോന്നീട്ട് അത് വായിക്കണം ന്ന് തോന്ന്ന്ന സമയത്ത് അതില് കേറീട്ട്
ഉം വായി ക്ക്യും
കേറി നമ്മൾ നോ ചെക്ക്യ്ത് കഴിഞ്ഞാല്- ഞാൻ വായിച്ച നോവലെന്നായിരിക്കും കൂടുതലും ഞാൻ വായിച്ച നമ്മള് പേരും ഓർമ്മ പോലു ഉണ്ടാവുല്ല പിന്നെ ദനം വായിച്ചു വായിച്ചു ഇങ്ങനെ പോവാ ആ ആ ഒരു ഇതില് ഇപ്പോ ഒരു ബുക്കും ഞാൻ വായിച്ചു അത്യാവശ്യം നല്ലത് തോന്ന വാങ്ങിക്കോള്ളുട്ടോ ചെല്ലവരൊക്കെണ്ടാവും പത്തും മുന്നൂറും അ ഇതൊക്കെ എന്താ പറയാ ഭാഗങ്ങ ള്ളൊക്കെണ്ടാ യിനി അതൊക്കെന്ന്വെച്ചാല് രണ്ടോ ഏഹ് ചെലെ ചെലരെന്താ അഞ്ച് ആറ്‌ പത്ത് പേജൊക്കെ ഇണ്ടാവുള്ളൂ ഒരു ദിവസൊക്കെ അതൊക്കെ ഇൻക്ക് മടി ആണാനും ഒരുപാട് അങ്ങെട് പോന്ന് എന്നോട് ത
ഉം ഉം
വേറെന്താ വിശേഷം സുഖല്ലേ
ഉം
ചൊട്ടെ
ആഹ് ശരി
ഓക്കെ തേങ്ക് യൂ